ഹലോ
സുഖല്ലേ
ആ സുഖം എന്താ അന്റെ വിശേഷം
ആഹ് ഞാൻ സുഖയിട്ടിരിക്കുന്നു വീട്ടിലിങ്ങനെ വെറുതെ ബരിക്കായിരുന്നോ അപ്പം ഞാൻ ആലോചിച്ചച്ച് ഇപ്പ ജോലിക്കൊക്കെ പോണോണ്ട് ജോലിയാഴ്ചക്കാ കുറച്ച് പരിപാടി വണ്ടിയുടെ ആവശ്യംണ്ടായിരുന്നു അപ്പൊ ഒരു ബൈക്ക് വാങ്ങാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഏതാ ആലോിച്ചിരിക്കായിരുന്നു എന്തെങ്കിലൊക്കെ സാച്
നീ മിനിയാന്ന് പറഞ്ഞ ബൈക്കിന്റെ കാര്യണോ
ആഹ് മിനിഞ്ഞാന്ന് ആ ബൈക്കിന്റെ കാര്യണ്
അത് യീ പോയി നോക്കിയിട്ടില്ല
ഞാൻ പോയിട്ട് നോക്കിട്ടില്ല ഒന്നു കൂടൊക്കെ അന്വേഷിക്കാന്ന്വിചാരിച്ചു അപ്പൊ കൂടി പറഞ്ഞത് കൊറേ കൊർച്ച് ബൈക്കിനെ കുറിച്ചാണുള്ള കാര്യങ്ങൾ നമുക്ക് അതിനെ കുറിച്ചൊന്നും അറീല ആ ഒന്ന് ചോയ്ച്ചമതി ആ കൊണ്ടോട്ടി പോവാന്നാ വിചാരിച്ചിരുന്നത് ഓൻ ഒന്ന് പറഞ്ഞാല് കൊർച്ചയിനെ കുറിച്ചൊന്ന് പറഞ്ഞാല് നമ്മുക്കൊന്ന് റെഡിയാക്കായിരുന്നു
കൊണ്ടോട്ടികടേല് ആടെ ഞാന് സെ ഏ പറഞ്ഞിരുന്നല്ലോ തനിക്ക് വിളിക്കാൻ വേണ്ടിട്ട് അവര് തന്നെ വിളിച്ചില്ല
അവര് വിളിച്ചിരുന്നു അപ്പൊ ബൈക്ക് ഓര്ങ്ങനെ കൊർച്ച് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഓ ഒന്ന് മനസ്സിലാവുന്ന രീതിയില ഒന്ന് പറു താ ഞങ്ങപ്പോ ഒന്ന് റെടിയാക്കാന്ന്
അവിടെ അവിടെ അവിടുത്തെരു ചേച്ചി ച്ചി വിളിക്കാ പറഞ്ഞിരുന്നു അതാ എന്റെ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു
ആഹ് ചെറിയാളവിടന്ന് വിളിച്ചിരുന്നു അവര് വന്ന് ബൈക്ക് ജോലി ശ്യ ആവശ്യാർത്ഥം വാങ്ങാണെങ്കില് ഇപ്പം ബൈക്ക് ചെറിയ വെലക്ക് വാങ്ങിയാൽ മതി അപ്പൊ തന്നെ നമ്മള് ജോലിചെയ്ത് തൊടങ്ങീട്ടല്ലേള്ളൂ പിന്നെ കൊർച്ച് കഴിയുമ്പോ ഇനി പെർമനന്റാവുമ്പോ ഒരു വലിയ ബൈക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങാ ഒരു സെക്കൻഡ് ഹൻഡ് വാങ്ങി
അതാണ് നല്ലത് ഇത്ര വലിയ പൈസൊന്നും കൊടുത്തിട്ടുള്ള ബൈക്ക് കാര്യങ്ങളൊന്നും വാങ്ങണ്ട ആവശ്യല്ലല്ലോ ഇപ്പൊ പഴയവണ്ടി എന്തെങ്കിലും വാങ്ങിട്ട് ഉപയോഗിച്ചാ പോരെ
അത്മതി പക്ഷേ ഞാനിങ്ങനെ ആലോയിക്ക്ണത് ഞാൻ
ഇപ്പൊ നില ഇപ്പൊ നിലവില് നിലവില് എന്താ ഉപയോഗിക്കണത്പ്പോ
നിലവില് വണ്ടി ഇല്ല ബസിന് പോവലാണ് നിലവില് തുടങ്ങീട്ടൊള്ളൂ ജോലിക്ക് പോവാനേ അപ്പൊ കൊർച്ച് ദൂരണ്ട് ഇവിടുന്നേ ഇവിടന്നൊരു പത്ത് കിലോമീറ്ററിന്റെ അപ്പുറത്തുണ്ട് ജോലി ജോലിസ്ഥഥലത്ത് എത്താന് അങ്ങനെ ബസ്സിന് പോണെ ബസ്സിന് പോണത് ബുദ്ധിമുട്ടാണല്ലോ ഒരു വണ്ടി വാങ്ങിയാലോന്ന് ആലോയ്ക്കാരുന്നു
കൃത്യ സമയത്ത് പോവാൻ കഴിയൂലല്ലേ ബൈക്കും കാര്യങ്ങളും ഉണ്ടെങ്കി
ഉം ബൈക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൃത്യ സമയത്ത് എത്തൂലാ ബസ്സാവുമ്പോ ആഹ് ടൈമ് പക്ഷേ അതൊരു ബുദ്ധിമുട്ടാണ് ആഹ് യാത്ര ബസ്സില യാത്രാന്നുള്ളത് ഒന്നാമത് രാവിലെ ആണ് സ്കൂളൊക്കെ ടൈമായോണ്ട് കു കുട്ടികളെ കൊണ്ടൊരു
അതെ അതെ കുട്ടികള് കുട്ടികളെ തെരക്കും കാര്യൊക്കെ ആയിട്ട് ബസ്സിലല്ലേ
ആഹ് അതോണ്ടാണ് ഒര് വണ്ടി വാങ്ങാ ബൈക്ക് വാങ്ങാന്ന് വിചാരിച്ചത് അതാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട്
ജോലിസ്ഥലം മാറ്റാനും പറ്റൂലല്ലേ
ജോലി സ്ഥലം മാറ്റാൻ പറ്റൂല നമ്മള് ജോലി ചെയ്യുന്ന സ്ഥലമാണല്ലോ ഇതാദ്യായിട്ട് കിട്ടിയ ജോലിയാണ് അപ്പം പെട്ടെന്ന് മാറ്റി കഴിഞ്ഞാ അടുത്ത ജോലി കിട്ടൂലപ്പ അടുത്തൊന്നും അത് കിട്ടിയ ജോലിക്ക് എന്തായാലും പോവണ്ടേ
കൊറേ ആയല്ലല്ലേ ജോലി ഇല്ലാതെ കഷ്ടപ്പെടണ്
ആഹ് കുറേയായി രണ്ട് മൂന്ന് വർഷായി പഠിച്ച് ഇറങ്ങിയിട്ടേ ഇതുവരെ ജോലി കിട്ടിയില്ലായിരുന്നു അയ്ന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ കിട്ടിയൊരു ജോലിയാണെ അത്യാവശ്യം ശമ്പളൂണ്ട്
ഇതിന്റെ മുന്നേ വേറെ ആളോട് ജോലി ചോദിച്ചിട്ടില്ലേയ്ന്നൊ അതെന്തായി
ജോലിയൊന്നും റെഡി ആയില്ലായിരുന്നു ഇപ്പം ജോലി കിട്ടിയത് ഒരു കുറച്ച് ശമ്പളം ഉണ്ട് അത്യാവശ്യം ഒക്കെ ശമ്പളമൊക്കെ കുറച്ചപ്പുറത്താണ് ഇത് കിട്ടി വീട്ടിന്ന് കൊർച്ച് ദൂരെയാണ് ജോലി സ്ഥലം ഉള്ളത് അപ്പോ ഡെയിലി പോയി വരണം ശമ്പളൊക്കെ അത്യാവശ്യണ്ട്
നോക്ക് ബ ബ ബൈക്ക് ചെറിയ റേറ്റിൽ എന്തേലും ചെറിയ പൈസേൽ എന്തേലും കിട്ടണ നോ നോ
ആഹ് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് ബൈക്ക് ചെറിയ പൈസക്കൊക്കെ വാങ്ങാനാണ് പക്ഷെ ഞാൻ ആലോചിക്കണെ ബസ് തീർച്ചയായിട്ട് വാങ്ങാലോ നമ്മള് അപ്പൊ ഒരു നല്ലൊരു വണ്ടി വാങ്ങീയിട്ട് നല്ലത്
ആഹ് നല്ലൊരു വണ്ടി നല്ലൊരു വണ്ടി ഇനിയിപ്പം അടവ് ഇട്ടാലും കൊഴപ്പില്ലല്ലോ
നല്ല വണ്ടീന്ന് പറഞ്ഞാല് ഒരു ഫസ്റ്റ് ബൈക്ക് തന്നെ വാങ്ങാര് നല്ല വിലക്ക് എന്നിട്ട് അത് പെർമനന്റ് ആക്കുക അല്ലാതെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാല് നമ്മള് എപ്പ എപ്പോഴും കേടു വരാൻ പറ്റുന്ന ഒരു ബൈക്കാണെങ്കിലേ
ഞാൻ എന്റെ ബൈക്ക് അടവിന് എടുത്തിട്ടാ വാങ്ങിയത് അപ്പോ കൊറേ കുറച്ചായെ രണ്ട് മൂന്ന്
ആഹ് അത് ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്നു അടവിന് എടുക്കുന്നതാണോ അതോ ഫുൾ ക്യാഷ് കൊടു എടുക്കുന്നതാണോ നല്ലത്
അതായത് മൊത്തം പൈസ ഉണ്ടെങ്കില് അതല്ലേ നല്ലത്
മൊത്തം പൈസ കൊടുത്ത് എടുക്കണതാ നല്ലത് പക്ഷെ അടവിന് എടുക്കണാലോ ഒന്നുകൂടെ നല്ലത് നമ്മള് തുടക്കത്തില്
ആഹ് ചിലവും കാര്യമൊക്കെ അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ അടവിന് എടുക്കാ നല്ലത് മാസാ മാസം അടവ് നമ്മള് ഇതീന്ന് പൊയ്ക്കോളും
അടവ് നമ്മള് ഒര് അന്യ ബന്ധപ്പെടൂലെ വേണ്ടി മാസം മാസം അവര്
ആഹ് അപ്പം ആഹ് ആഹ് അവര് ബന്ധപ്പെടും അവര് തനിക്ക് കോള് വിളിക്കാൻ സമയമാവുമ്പോ
ആഹ്, അപ്പൊ അടവിനെടുക്കാവിക്കും നല്ലതല്ലേ
അതെ
അപ്പൊ ഒരുഅടവിന് വരുമ്പോലൊരുരണ്ടു ലക്ഷം മൂന്നുലക്ഷത്തിന്റെ ബൈക്കൊക്കെയാണെങ്കിലേയൊരടവു വരുമ്പം മാസമെത്ര രൂപ അടവിനു വരും.
രണ്ടു ലക്ഷം മൂന്നുലക്ഷംഒരു മാസമൊരു അഞ്ചുർപ്പികേന്റെയുള്ളിലും അടവുവരും
അഞ്ചുർപ്പിന്റെയുള്ളിലോ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കുറച്ച്.. കാലാവധിയാകും ഒന്നും കൂടി കൂട്ടിയിട്ട് അടവു കിട്ടുവോ അതായതൊരു പത്ത് പന്ത്രണ്ടു രൂപാമാസത്തില്‌ അത്
ആന്ന്, അതായത് നമ്മുക്ക് രണ്ടു കൊല്ലത്തിനും മൂന്ന് എത്ര കൊല്ലത്തിനുമാണ് നമ്മള് അടവു വരുന്നത്, അതിനനുസരിച്ചാണ് നമുക്കിതു ചെയ്യാം. പൈസായൊരു മാസം പറയാം
വണ്ടി, അതൊക്കെ ഭയങ്കര വണ്ടി വാങ്ങുമ്പം ഒന്ന് പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മേഖലയാണുവണ്ടിയെ മേഖലാ നല്ലതേ പോയിട്ടൊന്ന് നോക്കി വാങ്ങാനുള്ളതാണ് ഞാ ന് നിങ്ങളെയൊന്ന് ബന്ധപ്പെടുന്നത്
ഞമ്മക്കും അറിയില്ല, അതെന്താഎങ്ങനെയെന്ന് നമ്മക്കും അറിയില്ല
അപ്പൊ അവിടെ പോയിട്ടു വണ്ടി നോക്കിയിട്ടേ ഞാനിവി ഇപ്പം പോയി നോക്കിയിരുന്നു അവിടെ പോയി നോക്കിയപ്പൊ നല്ല നല്ല കുറെ വണ്ടികളൊക്കെകണ്ടു. ഏ.. പക്ഷെയിതില് നല്ല പുറത്തുനിന്നുനോക്കിയാ നല്ല തൊക്കെകാണുന്നുണ്ടേലും പറ്റിക്കപ്പെടുവോ യില്ലയോന്നുള്ളതാ പേടി
ഞാൻ വിചാരിച്ചു, ഞമ്മടെയാ ളുതന്നെയാണവിടെയുള്ളത് പക്ഷെയാ ചേച്ചി വിളിച്ചതുപറഞ്ഞിട്ടിതുവരെ വിളിച്ചിട്ടില്ലാ
ചേച്ചി വിളിച്ചിരുന്നു. ചേച്ചി വിളിച്ചിട്ടെന്നോടു കാര്യങ്ങളൊ സംസാരിച്ചു. ഞാനുമായി സംസാരിച്ചു, അപ്പൊ ചേച്ചിയാണ്പറഞ്ഞത് ഒരു സ നെനക്ക് ബൈക്കുവാങ്ങാനാണങ്കിലിവിടെ നല്ലൊരു ചെറിയൊരു വിലക്ക് കിട്ടുന്നുണ്ട് എറെ ഫസ്റ്റാണെങ്കിലും ഉണ്ട്. പക്ഷെ ഞാ ൻ സക്കനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ബസ്‌വാങ്ങാണുദ്ദേശിക്കുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞു ആ ഹോസ്റ്റലിലൊരു.. ഇന്നു വന്നുനോക്കിക്കോളിയെന്നുപറഞ്ഞു.
വന്ന് ചെന്ന്, ചെന്ന്, ചെന്നുനോക്കിയിരുന്നോ
ആ ജോയി പോയി നോക്കിയിരുന്നു. അപ്പൊ നല്ല വണ്ടികളൊക്കെയുണ്ടവിടെ. ഞാൻ നോക്കിയപ്പോ കുറെ വണ്ടികളുണ്ട്. നല്ല വലിയഷോറൂമൊക്കെആണേആണ് പക്ഷെപറ്റിക്കപ്പെടുവോ ന്നൊരു.. പേടി, നമ്മളറിയാത്തൊരു ഡീലേഴ്സ് ആണല്ലോ ഞാനിപ്പോ ഇത്വരെ അറിയാത്ത ഡീലേഴ്സ്
ഒറ്റക്ക്ക്കൂടുല ഞാനെന്റെ യിപ്പ കൂട്ടുകാർ, കൂട്ടുകാർക്കൊക്കെ അവിടുന്നുതന്നെയാ വണ്ടിയെടുത്ത് വാഹനങ്ങളോ ആഹ്... അതാ വണ്ടിയെടുത്തിട്ടുണ്ടെടുത്തിട്ടുണ്ട്
ആഹ്.. അപ്പൊയെങ്ങനെയാ, അവരുടെ വണ്ടിയുടെ കണ്ടീഷനൊക്കെയെങ്ങനെയിപ്പോ
കണ്ടീഷന്, കണ്ടീഷനൊക്കെ സൂപ്പർ, ഓക്കെയാ സൂപ്പറാണ്
സൂപ്പറാണോ, അത് എത്ര കൊല്ലായി ഓല് വണ്ടിയെടുത്തിട്ട്
ഒരാൾ രണ്ടുകൊല്ലായി, ഒരാള് ഒന്നരകൊല്ലവണ്.
അപ്പോ നല്ല വിശ്വാസയോഗ്യമായ കം.. കം.. കടയാണത് അതെ ഷോറൂമുകളാണ് അപ്പൊ ഞാനൊരുവണ്ടി ഏതായാലുമെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ജോലിസ്ഥലം കുറച്ചപ്പുറത്തായതുകൊണ്ടേ, ഡെയ്ലി പോയിവരണ്ടേ, ഇത് ബസ്സ്, പറിമ്പോ ഇപ്പളത്തെ ബസ്സിന്റെ യാത്ര ഭയങ്കര ദുഷ്കരാ കാരണം കുട്ടികളും പിന്നെ ആഹ്.. കറക്റ്റു സമയത്ത് എത്താൻ കഴിയില്ല. ഇപ്പോ കെ. എസ്. ആർ. ടി. സി, ഞാൻ പോവല് കെ. എസ്. ആർ. ടി. സിയി ലാ കെ. എസ് ആർ. ടി. സി യിലിപ്പം സൗജന്യ യാത്ര കൂടിയായതുകൊണ്ടേ
ആ പൊണ്ണുങ്ങളെ തെര
സ്ത്രീകളെ കൊണ്ടു തെരക്കാണത് അപ്പോ ഞാനെ ബൈക്കെടുത്താലോ ന്നാലോചിക്കുവ
ആ
പിന്നെയിനു വേറൊരിതും കൂടിയുണ്ട്, ഇപ്പൊ പെട്രോൾ വില കുറയുന്നില്ലല്ലോ, കൂടിക്കൊണ്ടിരിക്കുയാണല്ലോ
ആഹ് ഈ ഇത് ജോലിസ്ഥലം വരുന്നേ ഉള്ളേരിയിലാണോ
ആഹ് ഉള്ളേരിയാ ഉള്ള്ക്കാണ്
ഉം അപ്പൊ ബൈക്ക് നിർബന്ധണ് ഏൻ്റെന്നു കരണ്ടിന്റെ വണ്ടി ഏറ്റവും ഏറ്റവും നല്ലതാണ്
കറൻ്റിൻെറ വണ്ടി പക്ഷെ അതിന് ചെല ഇപ്പടുത്ത് ഞാൻ കൊറെ വാർത്തകൾ കേട്ട് കറൻ്റിൻറെ വണ്ടികളൊക്കെ പെട്ടെന്ന് കേട് വരും എന്നൊക്കെ അവ അതിന്
ആഹ് അത് ചെലെ ചെലെ വണ്ടികൾക്കാണ് ആ പ്രശ്നം വരുന്നത്
അ ഓ കറൻ്റാണോ അതോ എണ്ണ വണ്ടിയാണോ നല്ലത്
കറൻ്റ് ആവുകയാണെങ്കിൽ ഒന്നും കൂടി അതല്ലെ നല്ലത് നമുക്ക് മാസം എന്താ കരണ്ട് ബില്ല് മാത്രമേ കോറച്ച് കൂടുള്ളൂ ബാക്കി പിന്നെ നമ്മൾ ഡെയിലി അടക്കണ പെട്രോൾ ക്യാഷ് അവിടെന്ന് കിട്ടുല്ലോ
അപ്പൊ ചെലവ് കൊ കൊറഞ്ഞു കിട്ടും കരണ്ട് വണ്ടി ഉപയോഗി
ആഹ് ച ചെലവ് ആഹ് ചെലവ് കുറഞ്ഞ് കിട്ടും
പോ പെട്രോൾ വണ്ടിയാണെങ്കില് ചെലവ് കൂടുവാ ആ അത് പെട്രോളിന്റെ വില കൂടുതലാണല്ലോ ആഹ് അപ്പൊ കറണ്ട് വണ്ടി എടുക്കവാണെങ്കില് നല്ലത് ഏതാണ്
ഇതമ്മക്ക് ഒറ്റ ചാർജിങ്ങ്ല് നമ്മക്ക് കൊണ്ടുപോവാ
ആഹ് ചാർജർ ഒക്കെ ഇപ്പൊ പല സ്ഥലങ്ങളിൽ അവൈലബിൾ ആണല്ലോ കര വണ്ടി ചാർജ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അതുകൊണ്ട് തന്നെ അയിന് എങ്ങനെ ചാർജ് വരാ
അന് ചാർജ് എന്ത് അയിനെന്തോ അമ്മള് എന്തോ പ പൈസ എന്തോ അടെ ആദ്യം അടക്കന കൊടുക്കണം തോന്നുന്നു
ആഹ് പൈസ ആദ്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യ അത് കരണ്ടുവണ്ടിയാകുമ്പോൾ മൊത്തം വ മൊത്തം പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റൂലെ ചെറിയ വെലയല്ലെ ഉണ്ടാവുള്ളൂ അയി ന്
ആഹ് അതെ
അങ്ങനെആആണൊ നമ്മക്ക് കറണ്ട് വണ്ടി നോക്കാല്ലേ കരണ്ട് വണ്ടി പക്ഷെ കറൻ്റ് വേണ്ടി ഏ
ഏറ്റവും നല്ലത് ഇപ്പ അനക്ക് ഉപകാരപ്പെടുന്നുണ്ട് കറൻ്റ് വണ്ടിയാണ് കാരണം ച്ചാല് ചെലവുകൾ കുറയും
ആഹ് അപ്പൊ കറണ്ട് വണ്ടി നോക്കാം ഞാൻ ഈ കറൻ്റ് വണ്ടി വാങ്ങാത്ത എന്താന്നന്ന് വെച്ചാല് വാങ്ങ വിചാരിച്ചത് ന്താ കരണ്ട് വണ്ടി ഏറ്റും പോയാ എത്തൂല എത്ര ദൂരം ഒന്നും കറൻ്റ് വണ്ടി പോയി
നമ്മക്ക് നമ്മ നമ്മള കാര്യത്തിന് യൂസ് ചെയ്യണെങ്കിൽ കറൻ്റ് വണ്ടി ആണ് കറൻ്റ് വണ്ടി ആണ് നല്ലത്
നമ്മളെ കാര്യത്തിന് ഇപ്പോ ഈ അടുത്തുള്ള കാര്യങ്ങളൊക്കെ കരണ്ട് വണ്ടിയാണ് കുറച്ച് കൂടി നല്ലത് പക്ഷേ വിട്ടു അത് കുറച്ച് ദൂരം ഉണ്ടാവുമ്പോ കരണ്ട് വണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്
ആഹ് ആഹ് ചേച്ചി വിളിക്കുമ്പോ ജസ്റ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കോണ്ടി
ആഹ് ഞാന് എന്നാ കരണ്ട് വണ്ടി തന്നെ വാങ്ങാ വിചാരിച്ചക്കണ് അപ്പയിക്കോട്ടെ നമ്മക്ക് ഒന്നു കൂടി കാണാം
ആഹ് ആയിക്കോട്ടെ ഒക്കെ എന്നാ ശരി